ആഹ് കണ്ട് വിശേഷം.
നല്ല വിശേഷം എന്താ നിങ്ങളെ അവിടെ വിശേഷം എന്താ
നല്ല വിശേഷം അങ്ങനെ പോണ്
മഴൊക്കെ ഉണ്ടോ എന്തൊക്ക
മാഴ ഇപ്പല്ല നിങ്ങൾ ഒർക്ക സംസാരിക്കണം കേട്ടോ? കേക്ക്ണ് ഇല്ല ആഹ് പിന്നെ ആഹ് ഉണ്ട്.
ഏ അത് ശരി
രണ്ട് ദിവസം ഇപ്പം നല്ലാ മഴ ഉണ്ടാവും ആഹ് രണ്ടു ദിവസം എല്ലാം അടുപ്പിച്ച് മഴണ്ടാവന്ന് പറഞ്ഞിരുന്നു
മഴ പെയ്തു തുടങ്ങി ആഹ് ആഹ്
ഉം
ഇന്ന് ഫുള് മാഴന്നെന്നു ശരി
ആഹ് ആണോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പാറ്റല് ഉണ്ട് എന്നാലും.
ഏ ഏ
മഴന്ന് പറയുമ്പോതന്നെ പേടിയാ വെള്ളമൊക്കെ കേറുമ്പോഴൊ
ഏ നിങ്ങക്ക് അവിടെ വെള്ളം കേയറുന്ന സ്ഥലാ.
ആഹ് ഞങ്ങൾ പാടത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ വെള്ളൊക്കെ നല്ലകേറണം. നല്ല പാടം റോഡൊക്കെ ഒന്നായിട്ട് ഇങ്ങട് വരണം എന്നാലേ കേറുള്ളൂ. ഉം ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ ഇങ്ങനെ പാടം ഇങ്ങനെ വെള്ളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ. കെറോ ഇല്യ കേറോ ഇല്യ എന്നുള്ള ഒരു ഇത് ആഹ് സമാധാനക്കുറവാ.
ആഹ് എന്താ ചെയ്യാ ഓരോരുത്തർക്ക് ഓരോ മാതിരി അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലട്ടോന്നാ ഒരു ഉള്ളേരിയാണ് ആഹ്. ഒരു കാട്ടുമുക്കാണ് ഇല്ല അപ്പൊ പിന്നെ അങ്ങനത്തെരു പ്രശ്ന ഇല്ല അറിയ
ഉം
ഹലോ നമ്മക്ക് അനുഭവിക്കാത്തോണ്ട് നമ്മക്ക് അറിയില്ലലോറിയ ഓരോരുത്ത ഒത്തിരി ഇങ്ങനെ പറഞ്ഞൊക്കെ കേൾക്കല്ലാതെ അറിയില്ല അറിയാ ഉം
പിന്നെ രാത്രിയത്തെ ചോറും കറിയൊക്കെ ആയോ ഓ ചായ കുടിക്കെ കഴിഞ്ഞ്.
ഞാൻ രാവിലെന്നെ ഉണ്ടാക്കിച്ചണ് എല്ലോതും അപ്പൊ പിന്നെ ഇനിയിപ്പോ അന്തിയൊക്കെ വറെ നോക്കണ്ടായിരുന്നു
ഏ എങ്ങനെ രാത്രി ചൂടുള്ള വേണം എന്നൊന്നും ഇല്ലേ
ആഹ് എയ് ഇബടത്തെ ഇന്റെ പുതിയപ്പൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
അഹ് അങ്ങനെ അവുമ്പോ പിന്നെ പ്രശ്നല്ല അല്ല ചെലോൽക്ക് വീട്ടിലുള്ളവക്ക് ആഹ് അപ്പ ചൂ ചൂട് ഉള്ളത് കിട്ടണം അല്ലെ കി പിന്നെ ചപ്പാത്തി.
ആഹ് അനൊക്കെ ആയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞമ്മക്ക് തന്നെ കെതിയാട് ഈ കുട്ടികളൊക്കെ വെച്ചുണ്ടാക്കേണ്ടേ പറേ
ഉം ഓ വല്ലാത്ത ഒരു ഇതന്നെ അറിയ അങ്ങനത്തെ ഗതിയോട് ഒന്നും ഇല്ലാത്ത
വീട്ടില് എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
വീട്ടില് ഇപ്പൊ കൃഷിയൊന്നു ഇല്ല ആദ്യക്കെ ഉണ്ടേനി പിന്നെ ഈ പടോം മുളിച്ചനെ മുളക് തയ്യ് അങ്ങനത്തൊക്കെ ഉണ്ട്. പിന്നെ കുമ്പളങ്ങ അക്കൊഇമ്മ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കണൊന്നുല്ല എനക്ക് മടിയാണ് ഇതൊന്നു ആവൂല.
ഏ അപ്പൊ ഒരു കറിക്കുള്ളൊക്കെ വീട്ടിന്ന് തന്നെ കിട്ടൂലേ?
ആഹ് ഇനി കുമ്പളന്നും ഇപ്പ ആർക്കും മാണ്ട ഒക്കെ പോയി. എറച്ചിയോ അങ്ങനത്തെക്കെത്തിെം മേണം. പിന്നെ മുറ്റത്ത മുല്ലക്കും മാണല്ലന്നറിഞ്ഞായിരി
ആഹ് അതന്നെ ഇപ്പല്ലാർക്കും കോയിം ഇറച്ചിം മീനും ങ്ങനെയൊക്കെ കിട്ടിയാതിയല്ലോ പച്ചക്കറി ഒക്ക പണ്ടുള്ള ആൾക്കാരൊക്കെ തിന്നണ മായിരിയൊക്കെ വാരി തിന്നാണം ഓലക്ക എല്ലാ എലകളായിട്ടും കഴിക്കേണ്ടായി
ആഹ അതന്നെ അയിന്റെ കൊറവമ്മക്ക് ഇണ്ടാണും ഓൽക്ക രസകൂല്യനി മ്മക്ക് ആദ്യം ആരോഗ്യ ആവൂല്ല
ആഹ അതന്നെ
ഉം പിന്നെ എന്താ വേറെ വിശേഷങ്ങളൊക്കെ? കുട്ടി ഒറങ്ങാ വിടെണ്ടോ
ഒറങ്ങല്ല ഞാന് ഓക്ക് പാല് കൊടുത്തുകാണ്ട് ങ്ങനെ കൊടുത്തുങ്ങാണ്ടിങ്ങനെ നിക്കയായിരുന്നു
ഏ ശരി ചെർതാ പാലുടിച്ച ഏ ശരി പിന്നെ വേറെന്തക്കെ വിശേഷങ്ങള്? ക്കെ ചോർ ചായ ക്കെ കുടിച്ചാ വൈകുന്നേരം?
ഓ ചായൊക്കെ കുടിച്ച്. അവടെങ്ങനെ ചായക്ക് എന്ത സ്പെഷ്യലായിട്ടൊക്കെ വേണോ?
ഇബടെ ആഹ ചെലപ്പൊക്കെണ്ടാക്കു പക്ഷെ ഇന്നത്തുണ്ടാക്കില്ല.
ആണോ ഇവിടെ മക്കക്കൊക്കെ സ്കൂ ൾട്ട് വന്നങ്കിലൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ കാണണം
ഏ ശരി ഞാൻ ഇന്നത്തും ഉണ്ടാക്കില്ലറിയ
ഏ
ഒരു വൈകുന്നേരരു കപ്പ് കേക്കില്ലേ? അതൊക്കെ കൂട്ടി ചായുടിച്ചി അല്ലാതെ പ്രത്യേകിച്ച് എത്തുണ്ടാക്കിയില്ലറിയാ.
അങ്ങനെ ണ്ടാക്കാണം നിർബന്ധം ഒന്നല്ലേക്കുലേ ചെലലൊക്കെങ്ങനെ ചായന്റെ കടികളൊക്കെ വേണല്ലോ.
ആഹ് ഇവിടെ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല അതോണ്ട് കൊയപ്പില്ലറിയ. അമ്മക്കും അതോണ്ട് സുഖറിയാ അല്ലഞ അത് പ്പത്തീന് നീചോരാൻ നേരണ്ടാവൂല പിന്നെ പൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ട്ണോണ്ടേ അതാപ്പൊ വല്യൊരു കിട്ടല്റിയ ഉം ഇവിടെ അടുത്ത തന്നെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് ഓ ഉണ്ട് ട്രിപ്പൊക്കെ പോകവും ഞാൻ
ഏ എങ്ങനെ കാണാ എവിടെക്കെ പോയി അടുത്ത്
ഞാന് പിന്നെ ഊട്ടി മൈസൂര് അങ്ങനെക്കെ പോയിണ്.
ഉം അവിടെ
പിന്നെ ആഹ അവിടെ സ്റ്റേ ആഹ ചെറ ആഹ ഇന്റെ വീട്ടിന്നൊക്കെ പോയപ്പ നിന്നൊക്കെ ചെയ്ത്ണ് റൂ മക്കെടത്താണ് നിന്നത് പിന്നെ ല്ലാതെ ങ്ങനെ പുതിയാപ്പള്ളന്റെപ്പം പോയപ്പം നിന്നിട്ടൊന്നുല്ല.
അവിട കൊറേ കാണാനുണ്ടല്ലോല്ലേ
ആഹ ഊട്ടി ക്കോയപ്പം പുത്യപ്പളന്റൊപ്പം പോയപ്പോ ഒരിക്കറ്റെ നിന്ന്ണ് അല്ലാതെങ്ങനെ നിന്നിട്ടൊന്നുല്ല. അയിന്റെ പറുതപ്പാള്ളക്ക് അയ്ൻ പോയാണ്ട് വേട് പോരണം. ആഹ അഉടെഅയ്ന് കൊറേ ആഹ അവിടന് കൊറേ കാണാണ്ട് അപ്പൊക്കെ ആഹ നിന്നണറിയ ശി ബടക്കൊന്നും ഊട്ടിക്കൊന്നും എത്തൂല്ലല്ലോ അയിനത്രം. ഒരുസം കൊണ്ടെന്നെ കണ്ടോരാള്ളല്ലോള്ളു
പോയാൽ തൊക്കെ ഉണ്ടാക്കണം ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കണം. പച്ചക്കറികൾ ഉണ്ടാക്കണം. ഒക്കെണ്ട് ട്ടോ കാണാന്. ശേ മ്മക്ക് അറിയില്ലാന്നേ ള്ളൂ. ചില വീഡിയോസിലൊക്കെങ്ങനെ കാണാലോ.
വന്നില്ലേ തീവണ്ടീന്റെ
ഇപ്പൊ ഈ നമ്മൾ ഈ ഫോണില് കാണുമ്പോഴാണ് അറിയാ. എന്തൊക്കെയാണ് അവിടെള്ളത് ഓരോ സ്ഥലത്ത്ന്ന് അപ്പളായിരിക്കും നമ്മള് നോക്കുന്നെ ഇവിടൊന്നും നമ്മൾ പോയില്ലല്ലോ.
ആ അങ്ങനെ നമ്മുക്ക് പിന്നെ അങ്ങനെ പോവില്ലത്ത അറിയില്ല പിന്നെ അറിയുന്നോരൊട്ട് പറഞ്ഞേരുക ഇല്ല്യ പിന്നെ താടെത്തണ മുന്ന് ഇങ്ങോട്ട്ന്നെ പോരേങ്ങി വരും അങ്ങനത്തോലെ ഇപ്പ പോവള്ളി ഇബരെ പറഞ്ഞിട്ട് കാര്യല്ലേ ഓരൊ പണീൻ്റെടയിലു പോരണില്ലേ അപ്പൊ? നൂറ്റി അയ്മ്പ ഫോ
വേറൊന്ന് ആഹ് എടക്കെടെ ഒന്ന് പുറത്തിറങ്ങില്ലേ നമ്മ ഇപ്പപ്പം വെറും അടുക്കളയിൽ തന്നെ ആയി പോയി എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒക്കെ നമ്മുക്കും വേണ്ടേ?
ആ അതലെ
എപ്പഴേലൊക്കെ ഒന്ന് റിലാക്സ് ആയി നിക്കാന് ഇടകിടെ ഓക്കെ പൊ ർത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ.
ഉം അനു ആ എന്റെ പുതിയപ്ലെ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പുറത്ത് കൊണ്ടോവില്ല. പെരേക്ക് കൊണ്ടന്നു തരും അല്ലാതെ അങ്ങനെ ഫുഡ് കഴിക്കാനൊ ഉം പക്ഷെ ഷിൻന്റെ പേരെ ഒക്കെ പോലുണ്ട് ഇവിടുന്നങ്ങനെ പോലില്ലാരായ അങ്ങനെ
പൊരേന്ന് പൊരേല് കൊണ്ട് വന്നാല് ആഹ് സ്വസ്ഥതെ തിന്നാന്ന് വിചാരിക്കും.
ആഹ് നമ്മക്കയിലെറെ ഇഷ്ടം പാത്രം ഒഴി ക്കണ്ടല്ലോ.
ആ അതന്നെ അത്രയും പാത്രം കുറഞ്ഞാൽ അത്
ആ അതെ ഉം അതെ അതെ പക്ഷെ പൊറത്ത് പോയി കാ ഴിക്ക വേറൊരു രസല്ലേ
ആ അത് രസാ അത് രാത്രിഓക്കെ എറങ്ങണം രാത്രിയൊക്കെ പോയി കഴിക്കാനും നല്ല ര
ഭയങ്കര ഇഷ് ടാ ഇതുവരെ എന്റെ പുതിയാപ്ല എന്നെ കൊണ്ടയില്ല ഇനി ആപ്പ അടുത്ത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ് ഞമ്മക്ക് എന്തേലൊക്കെ പോയി കഴിക്കാ. ഒരു ചായെങ്കി കുടിച്ച് പോരാ പറഞ്ഞൂടെ ഓലിക്ക് സമയം കിട്ടുല്ല
ഓല പറഞ്ഞിട്ട് ഓല് പണി
ഇങ്ങനെ പെരെ നിന്നാ പിരാന്താ ആ അതന്നെ അല്ലേ പെരെലിങ്ങനെ നിന്നാ പിരാന്ത പിടിച്ചു പറിച്ച് അല്ലെങ്കി പിന്നെനിക്ക് എന്റെ പെരയിലേക്കെങ്കിലും പോണം ഉം ആങ്ങോട്ടെങ്കിലു ഒന്ന് പോണം ഇല്ലെങ്കി ഇവിടടുത്തൊരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടിക്കെങ്കിലും പോയി പോരണം. ഏതെങ്കിലു കാരണം ഉണ്ടെങ്കി ഇവിടെ പേരെ നിക്കാനാവൂല്ല അങ്ങനെഒരുമു ആഹ് അല് അല്ലെങ്കി പിന്നെ എന്തെങ്കി ആലോ ച്ച് ടെൻഷൻ ആവും അയില് നല്ലത് വണ്ടിഒട്ടും പക്ഷെ ഞാൻ വണ്ടി ഓട്ടും പുറത്തക്കൊന്നു അങ്ങനെ ഇല്ല പോലില്ലാദ്യഒക്കെ പോയി ഇപ്പൊ. പ്രസവം കഴിഞ്ഞെനെഷം അങ്ങനെവെല്ലോ പോയില്ല.
ഏഹ് അല്ല വണ്ടിഒക്കെ ഓട്ടുന്നുണ്ടെങ്കിലെ ഞമ്മക്ക് ആ നമ്മക്ക് ഒറ്റക്കങ്ങനെലും പോവേ ആ അതും ശരി പണ് പിന്നെ നമ്മക്ക് നമ്മുടെ ഇഷ്ടത്തിനെന്നെ. ണ്ട് പോവെ ഓല് അറിയല്ലേ എങ്ങനയാലും നിങ്ങള് പോണടുത്ത് പോയിക്കോളി ഞങ്ങളെ കു ട്ടെഒള്ളുന്നെ ഓലിക്ക് പണി കഴിഞ്ഞു വന്നാലും അയിൻ്റെ ടെൻഷനും കാര്യങ്ങ
ഓ തന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തര് കണ്ടറിഞ് നിക്കും ഇതൊ ഇതൊക്കെ ഇങ്ങനെ നിക്കേണ്ടി വരും ഓലെ സാഹചര്യം നമ്മൾ മനസ്സിലാ ക്കണല്ലോ പറയാ കണ്ടും കേട്ടൊക്കെ നിക്കാനാറിയാം എന്നാലും ജീവിതല്ലേ അങ്ങനൊക്കെ പോണ്
ഒക്കെ അഡ്ജസ്റ്റു ചെയ്തങ്ങനെ പോണു
ആല്ലേ ആതന്നെ
എങ്ങനവ് സ്പെഷ്യലായിട്ടെന്തേലൊക്കെ ഉണ്ടാക്കുമി ഒരൊ
ഞാ ബിരിയാണി അങ്ങനൊക്കെ മന്തി പിന്നെ ഫ്രഡ്റൈസ് അങ്ങനത്തൊക്കെ ഉണ്ടാ ഇഷ്ട്ടാ ഉണ്ടാക്കാന് അയിനെനിക്കിങ്ങനെ പൊറത്തുള്ള ഫുഡ്ഡു കഴിക്കാനാ ഇഷ് അപ്പൊ പിന്നെ ഞാൻ ഏറുണ്ടാക്കുമ്പോ അങ്ങനത്തയാ ഉണ്ടാക്കുക പൊതിച്ചോറുണ്ടാക്ക്ണെ നേരം കൊണ്ട് മറ്റേ ഉണ്ടാക്കാച്ചാണ്ട് അണ്ടക്കാൻക്കുതിർക്കും പിന്നെ മൂത്തേച് ച്ചി ഉണ്ടെങ്കി മുത്തശ്ശിയാ അടുപ്പത്തൊക്കില്ലെങ്കി ഓളില്ലാത്തപ്പഴേ ഞാൻ അടുപ്പത്തു വെക്കൊള്ളു
ഏഹ് അയ് ശരി
ഉം ഓൾപ്പോല്യ ഒള് ഇപ്പം മദ്രസൊക്കിപ്പം രണ്ടു മൂന്നിവസം ഒയിവുണ്ടായപ്പം അങ്ങനെ പോയത ഇപ്പ ഇന്നു വരീകാര രാത്രി ഇന്ന്പ്പൊ ഞായറാചയല്ലേ
ആഹ് ആഹ് ഇവിടൊക്കെ ശനിയാഴ്ച്ചെമ്മ് ക്ലാസുണ്ടായിന് വെള്ളിയാഴ്ചന്റെ പകരം എടുത്തിട്ടുണ്ടായി
ഏഹ് ഇബിടെ ഇനി ശനീം ഞായറൊഴിവാ
ശനി ഞായറൊഴിവന്നെ ഇവിടിം പക്ഷെ വെള്ളിയാഴ്ച സ്കൂളില്ലാത്തതിനോട് ഇപ്പം ഈ മയയൊക്കെ അല്ലേ വരുന്നേ അപോലെ എക്സ്ട്രാ ആഹ് എക്സ്ട്രാ ക്ലാസ്സിട്ടു വെക്കായിരിക്കു കഴിഞ്ഞ പ്രാവശ്യം എന്നപ്പൊ കൊറേ ക്ലാസ്സുകള് പോയതാണല്ലോ മയന്റെതെ
ആഹ് ആഹ് അതെ കരം ഞ്ഞിപ്പം ഈ റെഡ് അലർട്ടും അങ്ങനത്തൊക്കെ വന്നാ കൊറെേ യൂ ഉണ്ടാവും ചോജും അപ്പൊ പിന്നെ ആഹ്
അതിനനുസരിച്ചൊക്കൊരൂ മുൻകൂട്ടി കരുതല്
ആഹ് അതന്നെ അതന്നെ പിന്നെ ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ട കാരണം ഓൽ
ഉം ഓൽക്കും എടങ്ങേറാണ് പിന്നാനെ ഞമ്മളെ ഒരു ക്ലാസ്സ് ട് പോവാറിംബൊ എന്തൊക്കെ ക്കെ ഏത് തൽക്കെന്നാ തൊടങ്ങേണ്ടി അറിയില്ല ഇബല്ക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനെ ഒന്നൊരു പിടിണ്ടവുല്ല ഒരു ക്ലാസ്സ്ങ്ങ്ട്ട് മിസ്സായാ ആ ക്ലാസ്സെവിടെപ്പോയ് മാക്സ് ഒക്കെ ആവുമ്പൊ പ്രത്യേകിച്ച് എന്താണതിന്റെ കാര്യങ്ങള്ന്ന് ഒലന്നേ മനസ്സിലാക്കി എടുക്കാഞ്ഞാലേ ഇപ്പത്തെ മക്കളോട് നമ്മക്ക് പറയില്ലാന്ന് പറയാനും പറ്റു
ആഹ് അതന്നെ അതു ശരിയാറെ ഞമ്മള് ഞമ്മളതും നോക്കണം കുട്ട്യാള്ളതും നോ ക്കണ്ണം കപാടെ ആഹ് അതന്നെ പിന്നെ ക്ക് പിന്നെന്റെ മോൻ ചെറുതാ അപ്പ പിന്നെ അങ്ങനത്തെ പഠിപ്പിച്ചണ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൺ വരും
ആഹ് അവർക്കിപ്പ അമ്മള് പറ പറഞ്ഞ്ട്ക്കാളേതില്ത്തീല്ല് ന്നുണ്ടെങ്കി ആദ്യം ഞമ്മള് പഠിക്കേണ്ടി വരും ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെത്തേതാണ് വെര്ത് തന്നെ
പിന്നെപ്പത്ത് ഇത്തെ സിലബസു വാങ്ങും ഓരോരോ വിഭാഗൊക്കേ ഭയങ്കര ബുദ്ധിമുട്ടാറിയാം ഉം ന്റെന്നാ തുമാരൊക്കെ കുട്ടികളെ അടുപ്പിച്ചു കൊടുത്താണ്ട് ആഹ് ഏഹ് ഇപ്പോ ഒന്നാം ക്ലാസ്സിലെന്നെ നല്ലേ ടഫുള്ളൊക്കെ വര് നീനിപ്പോ വേറൊള്ളോലത്തെ പറയേണ്ടല്ലോ അറ ഉം ഉം എന്നാ ശരീട്ടോ ആഹ് ഓക്കെ ഓക്കെ